ഉം എന്ത് തെരക്കിലായോ
ഇല്ലല്ല
ഉം ഉം
എന്താ വർത്താനം
എന്താല്ലർത്താനം കുട്ടികളൊക്കെ പോയി ഇങ്ങനെ ക്ലീനിങ്ങിലാണ്
ആഹ്
ഒക്കെ പോയാ പിന്നെ കൊറച്ച് പണി ഉണ്ടാവുല്ലോ
ആ അതെ അതെ
പോവുമ്പൊക്കെ വലിച്ചു വരിട്ട് ഞമ്മളും തന്നെ വൃത്തിയൊന്നും നോക്കല അപ്പൊ പിന്നെ വേഗം ഒക്കെ ആക്കണല്ലോ എന്നുള്ള രീതിൽ അങ്ങനെ ആ ഇപ്പ എങ്ങനെ ക്ലീനാ കടേ പിന്നെ ചോറൊക്കെ ആയി പിന്നെ ഐ എന്താ ക്ലീനിംഗ് ഉം അടാണ് ഇനി വല്യ പരിപാടി
ആ അതെ തൊടക്കലൊക്കെ കഴിഞ്ഞോ തൊടക്ക ആ ആ
ഇഞ്ഞി തൊട്ച്ചിടാ ചോറായി മീൻ പൊര്ച്ച് ഇനി കറിണ്ടാക്കണം
ആ
ഉപ്പേരിക്ക് നോക്കട്ടെ ഉപ്പരി പിന്നെ എന്നൊന്നും ഉണ്ടാക്കൂല മീന് മീനു പിന്നെ വാണം മീനില്ലെങ്കി പിന്നെ ഒര് ഇതില്ലല്ലോ ഉപ്പേരി ആഹ് മീനൊരു കറി മതി
ആഹ് ആഹ്
ഉം അപ്പൊ പണിക്കാരും ഉണ്ടായിനി അപ്പൊ നിന്ന് പണിക്കാര് ഇല്ല അപ്പ ഇനി ഉപ്പേരി ഓല് ഇണ്ടാവുമ്പോ കഞ്ഞീൽക്കും അങ്ങനെ ഏതായാലും വാണ്ടിയരും
ആഹ് അതെ
അപ്പൊ അപ്പ ഓക്കെ ഇപ്പ ഇനി മീനും കറിയൊക്കെ മതി
ആഹ് ആഹ്
മീൻ പൊരിച്ചല് ഒക്കെ കഴിഞ്ഞീണ് ഇനി കറി ഇണ്ടാക്കണം
കറി എന്താണ് സ്പെ എന്താ സ്പെഷ്യലെന്താ കറി
സ്പെഷ്യൽ ആയിട്ട് ഒന്നുല്ല ഇന്ന് ആ വെജിറ്റബിൾ എന്തൊക്കെ വെണ്ടക്ക ഇണ്ട് വെണ്ടക്ക് ക്കെണ്ടാക്കണം പല ദിവസം പല രീതിയിലും പോകും ഇന്നലെ താളിപ്പേയ്നി ചെലപ്പം മടി കുടുങ്ങിയാലേ നേരെക്കെ കൊറെ ആകുമ്പോ വേറെ എന്തെങ്കിലും ഒക്കെ- വെക്കുമ്പോ
ആ അതെ മഴയത്തു ഓക്കെ നല്ല രസമാണല്ലോ താളിപ്പ്
ണവിടേ ന്നെല്ലാർക്കും അത പറ്റൂല്ലേ
ആ
മുരിങ്ങക്കാ രസം എല്ലാർക്കും ഇഷ്ടേ ഇവിടെ വാപ്പാക്ക് പറ്റൂല
ആഹ അതെ
മുരിങ്ങകണ്ടായ പിന്നെ വേറെ ഒന്നും വേണ്ട
ഇല്ല ഇല്ല വേണ്ട
അങ്ങനെ പിന്നത് ദിവസം വാണ്ടേ എന്തെല്ക്കും ആയിട്ടിങ്ങനെ പെരുന്നാള് കഴിഞ്ഞാല് പിന്നെ പീസെ
ഏ ആ ഉളിയത്തിന്റെ
ആ അവിടെയൊക്കെ നല്ലോം കിട്ടോ
ആഹ വിടൊക്കെ ഉണ്ടായിനി
ആ പിന്നെ ഞാന് ഒറ്റക്കല്ലേ ഞങ്ങള് വിരുന്നും പോയി പിന്നെ വിരുന്നന്നാരെ തൊട്ങ്ങ്ണ് കുറേക്കാലത്തിനുണ്ടായി ആങ്ങനെ ചെലോല് അച്ചാറൊ ആം സൽ ആ ഹരം ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ച്‌ ചെർതായി ആരും വിളിക്കാതെക്കെ എങ്ങനെ അ ആരെം വിളിക്കാതെക്കാ എല്ലാരും വിളിച്ചിട്ടില്ല നമ്മള് കൂട് ഇങ്ങനെ ചെർക്കനിം പെണ്ണിനിം മാത വാങ്ക് എങ്ങനെ ഴിച്ച് ഭക്ഷ്ണക്
ഭക്ഷ്ണൊക്കെ
ഭക്ഷണം മന്തിറൈസും പിന്നെ അയിക്ക് അൽഫാമും ചിക്കൻ കൊണ്ടാട്ടും പിന്നെ ഒരു ബിരിയാണി രണ്ട് ചോറൊക്കെ വാണ്ടേ ഒന്നന്നെ തിന്നാൻ ത് ണ്ടാവൊള്ളൂ ന്നാലും നമ്മളൊന്ന് വെ ച്ചെട്ക്കുവല്ലോ ഉം അങ്ങനെ പ്പൊവിടന്ന് റ്റെനിവ് ഇല്ല പിന്നെ നമുക്ക് വല്ലാതെ ന്തും ഫുഡ് ഒന്നുടെം നമ്മുക്ക് വീട്ട്തോൽക്ക് കഴിക്കാനൊ ഉണ്ടാക്കാന്നല്ലാതെ
ആ ആ ആഹ
ചേരുമ്പോ പിന്നെ നമ്മക്ക് നന്നായിലേന്നുള്ളൊരു തല്ലേ അപ്പൊ
അപ്പൊ ആഹ ഹലോ മക്കളെ മക്കള് വന്നാ അന്നക്ക് ഓരോന്നും കാ അവിടെ പോയിക്കോ ഉം മദ്രസ അല്ലെ ചെറുതെ മറ്റൊരു സ്കൂള് പോയെനെ ചെറുതേ ഉള്ളു ഓള്- ഓ ഉം പിന്നെ നാ ഞാൻ ഇന്റെ വീട്ടിലാണെ നാത്തൂൻന്റെ മോളും ഓള് ഓള് രണ്ടാളും - ഒരു ഏജിനു കൊറച്ച് മാറ്റേ ഉള്ളൂ അപ്പൊ അവരെ ഓരോന്ന്- അങ്ങനെ തന്ന ആ പറഞ്ഞെ
ഉം കളിയലേക്കയറാണോ
കളിയിലാണ് എന്നിട്ട് ഫുഡ് നിങ്ങള് എല്ലാവർക്കും- എന്തേ പറ്ണു
ഇവിടെ നെക്കാനറ്യൊ പിന്നെ ഞമ്മള് ജ്യൂസ് അടിക്കുവല്ലോ
ആഹ് അതൊക്കെ പണി എന്നാലും ഉണ്ട് ഉണ്ടാവല്ലോ ഇപ്പൊ ഫുഡ്കൊണ്ടന്ന്
ആഹ് പിൻ അണികള് ഇണ്ടാവും പിന്നെ നമ്മക്ക് ക്ലീൻ ആക്കല് അതൊക്കെ ഹ് ഹ് എന്നും ക്ലീൻ ആക്കണം എന്നാലും ഞമ്മള അങ്ങെനെ ആരേലു ഓക്കെ വെരുമ്പോ പ്രത്യകഒര് ക്ലീൻ ആക്ക ലൊക്കെ ഇണ്ടാവൊല്ലോ അമ്മക്ക് ഉം ആഹ് അങ്ങനെ
അല്ല
ഞങ്ങളല്ലെങ്കിലും പ് ഇവ്ടെ എന്തേലും പെരുന്നാക്കൊക്കെ ഫുഡ് കൊണ്ടര്ലെന്നെ
പോവും
അയ്തേമാതിരി രണ്ട് ചോറ് ണ്ട്രും കൊറ്ച്ചീസെ കൊണ്ടന്നാ മതി പിന്നെ ഞങ്ങക്ക് പിന്നെ ഇവിടെ പോ വരാനൊന്നും ആരുല്ലലെ ഞങ്ങളൊക്കെ പോണോലേക്കാറല്ലോ നാത്തു പെൺകുട്ടി കുട്ട്യേളൊക്കെ ഇണ്ടാവുമ്പളാണല്ലോ വരവും പോക്കൊക്കെ ഉണ്ടാവ ഞങ്ങൾ ഇവിട ആൺ ഇവടെ ആഹ് മൂന്നാ ആൺകുട്ട്യേളാ ആഹ് പിന്നെ ഞങ്ങളൊക്കെ പോയാ പിന്നെ ഇവർക്ക് ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ കൊറ് കൊണ്ടുവരുന്ന കൊറച്ച് ചോറന്നെ മതി ഇന്റെ വീട്ടില് അവിടെയൊക്കെ വക്കലാണ്.
ആഹ് ആഹ്
അപ്പൊ പിന്നെ ചോറ് എത്ര വെച്ചാലും അങ്ങനെ.
ബാക്കി എന്നാലും ബാക്കിയായാലും വരുന്നവര് ഉണ്ടാവുവല്ലോ ഉ
മ കേ പി ഓലെ ഓ രാ
വ ആഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവും ആ ഭക്ഷണ ആ പിന്നെ തലേന്ന് ഫ്രിഡ്ജ് ഉണ്ടല്ലോ തലേന്ന് അല്ല പിറ്റേന്ന് ചൂടാക്കി കഴിച്ചാലും മതി ഇല്ലലോ
പെരുന്നാക്കൊക്കെ എ എല്ലാരും എ എന്താ പണിയടുത്തിങ്ങനെ നിക്കലല്ലേ എല്ലാരും നേരത്തെ കുളിച്ച് കേറണം. പറഞ്ഞ്ക്കാണ്ട് എന്നട്ട് ഓല് പളളിന്ന് തിരിഞ്ഞാലും ഞമ്മളെ കുളി തൊട്ക്കലും കയുല്ല്യ ഉം മ് അപ്പൊ അത് പറഞ്ഞാണ്ട് പിൻ പിന്നെ ചിക്കനൊക്കെ പൊരിക്കാണെങ്കിൽ അങ്ങനെ പൊരിക്കും അല്ലാത്ത പണികളൊന്നും ഉണ്ടാവൂല്ല പിന്നെ പായസം വെക്കുട്ടോ പായസം ത് പിന്നെ അടപ്പായസ അയിനും പണിയില്ലല്ലോ ഞാനാ ആഹ് സേമിയക്കെ ഇണ്ടങ്കില് കൊറച്ച് റച്ച് പണിയുണ്ട് പിന്നെ അത്ങ്ങനെ ഒരു കട്ട എല്ലാർക്കും ഇവടെ അടപ്പായ സായിഷ്ടം
അത് സൊ എങ്ങനെ ഇണ്ട് ഇണ്ടാക്കാറ്
അത് ഇക്കു കു ഇത് വാങ്ങിക്കൊണ്ടറും അതിന്റെ ഇതില് എന്താ കൂട്ടേ ഇണ്ടാവല്ലോ പാക്ക് ആഹ് അത് പാല് തെളപ്പിച്ചുംകാണ്ട് അതിനൊരു പണിയില്ല പഞ്ചസാരം എല്ലുണ്ട് അയിലന്നെ ഇണ്ടാവും പാല് തെളപ്പിച്ചങ്ങട്ട് പിന്നെ നമ്മളയിക്ക് ഇടാ അതിങ്ങനെ ഒരു അര വേവോളും ആ ആ ആ എളക്കി ആഹ അടി പിടിച്ചിട്ട് ടിക്കാതൊക്കാൻ വേണ്ടി ഇങ്ങനെ എളക്കിങ്ങനെ കൊടുക്കണം അ ഇത് എന്താ വെന്ത് കഴിഞ്ഞാ പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒയിച്ച അയിന് പണില്ല ഉം സേമിയ പായസക്കെ
ഹലോ ഹലോ ഹലോ
ബാക്കി ഒക്കെ പിന്നമ്മക്ക്
സേമ്യയ പായ സേമ്യയപായസം വർത്ത് ട്ട് അയിന്റെ ഇടയിൽ റേഞ്ച് പോയി അ കേട്ടില്ല ഹലോ ആ അമ്മല്ല ഹലോ കേൾക്കില്ല ആരാ അലോ ആ കേക്കുന്നുണ്ട് അതിന്റെ ഇടയാ
ആ ആ ഞാ ഇന്റെ പണികളു ഓരോ പണീന്റെ ആണ് അയിന്റെ ദീൽവാണെകിൽ റേഞ്ച് ഇല്ലാത്തോട്ത് എത്തുമ്പല് വാണെകിൽ പോവ്ണ്ടാവും
ഏ ഇൻക്ക് അങ്ങനല്ല ഇൻക്ക് ഞാ ഫോൺ വിളിക്കണെങ്കി പിന്നെ ഇൻക് ഒരിതും നോ നോക്കാൻ കഴി യൂല പിന്നെ ഫോൺ വിളിച്ച അങ്ങനൊരു പ്രശ്നണ്ട് മക്കള് വന്നാ പിന്റെ മൈന്റ് മാറി ആ പിന്നെ ഇൻക്ക് വർത്താനം പറയാൻ കഴിയൂല അങ്ങൻ തൊരു കൊയപ്പണ്ട് ആ ചെലോൽക്ക് ആ അല്ല വ് എന്ത് ട്ക്കാണെങ്കില് ആ അനങ്ങ ക്ക്‌നോട്ത്ത്ന്ന് അനങ്ങാ കഴിയൂല പിന്നെ വിളിക്കാണെങ്കി വിളിക്ക അല്ല പിന്നെ വേല അങ്ങനൊരു പണ്ട്
ഞാപിന്നൊറ്റക്ക്‌ ആയാല് കൊയപ്പല്ല എന്താ അടിച്ചോരും ഇപ്പൊ തിരിമ്പേത് മ മേലെന്ന് കൊട്ന്ന് ക്കാണ്ടൊക്കെ മടക്കെക്കേനി ആഹ അയിന്റെടീൽ ബെഡ്ഷീറ്റ് വിര്ച്ചു റൂമില് പോയിക്കാണ്ട് അങ്ങനെക്കെ ചെയ്തു.
ങ്ങൾ എട്ത്തച്ച്നോ ഹെഡ്സെറ്റ്ച്ച്ണോ
ഏ ഏ ചെവീലിങ്ങനെ കലം
ഏ അതാ പറഞ്ഞ ആഹ അതാണ് പറഞ്ഞതെ അയിന്ക്കയ്യൂല ഞാൻ പിന്നെ ഇഹേ ഹേ ഹേ ഹേ ഓള് വിള്ച്ചെങ്ങനെ ഫോൺ വിളിച്ച ഇങ്ങനെ നിക്ക് ഇരിക്കണോ അല്ലേങ്കി നിക്കണ അങ്ങനെ നിക്കണോടുത്ത് നിക്കു എല്ലാഒന്നുകയ്യൂല
ഉം ഉം ഞാൻ ഫോൺവിളിയോണ്ട് പിന്നെ പണിയൊക്കെ നീങും വോ കൊഴപ്പല്ല
പിന്നെ ഞാ ഇപ്പ എന്റെ വീട്ടില്
അട്ച്ചേര്ലും തൊടക്കല് അടുപ്പത്തെ പണി ഇട്ക്കാ കഴിയൂലാറിയ
ആ അത് കയ്യൂല
ആ ഹ് ഇപ്പൊ പാക്കിനിങ്ങനെ അളക്കാനന്താ തരാം കോളേനി പറ്റും മീൻപൊര്ച്ച അങ്ങൻതെനൊക്കെ പറ്റു ഈയോ
ആഹ് അതെ അല്ല പിന്നെ ചട്ടി ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്ക അതൊന്നും ഇപ്പ കയിയൂലെ ആഹ് അതെ അതെ കയ്യോ ആഹ് ഹ് മാ മക്കളൊക്കെ എപ്പോയാ എത്തുക
ഓല് വൈകീട്ട് നാലരക്കെ ആവും
ആഹ് അതെ
മ്മ് വേണെങ്കി ഇനി ടൈമൊക്കെ ഇണ്ട് പോയാ പിന്നെ നമ്മള് പണിയൊക്കെ കയിച്ചാ പിന്നെ നമ്മള് വെറുതെ ഇരിക്ക കാരോ മ്മ് ആഹ് അങ്ങനെ അപ്പ പണി നടക്കട്ടെ എ പറഞ്ഞെല്ലാരെ വിവരങ്ങളൊക്കെ പറയെം ചെയ്യാലോ അങ്ങനെ ആ ഹാ ഞാൻ ഫ്രണ്ട്സിന് വിളിക്കായാണെങ്കില് ഒക്കെ അങ്ങനെ തന്നെ പണിൻ്റെ ഇടയ് കൂടെ അങ്ങനെ വിളിക്കും ചിലവർക്ക് പിന്നെ വേറൊന്നും ഇത്ണ്ടാവുല ഈയ് ഒരു ഫോൺ വിളി മാത്രം എന്റെ വീട്ടില് ഉമ്മയൊക്കെ അങ്ങനെയാണ് ഫോൺ വിളിച്ചാല് പിന്നെ ഉം പിന്നെ ഫോൺ വിളി കയിയാണ്ട് ഫോൺ വിളിച്ച് ആകെ ആയി പണിയെല്ലാം കയിയൂലാന്ന് പിന്നെന്തിനാന്ന് മ് അങ്ങനെ
പിന്നെ എന്താ ആഹ് നൈറ്റൊക്കെ ഫുഡ് നൈറ്റ് റ്റ്ക്ക് വേല്ലാ ഫുഡ് ശരി, ശരി